ഹെലോ കേക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ടോ ഇണ്ട്ണ്ട് ഒണ്ട്
ആഹ് എന്താക്കായിരുന്നു?
കേൾക്കണുണ്ടോ?
ആഹ് കേക്കണുണ്ട്.
ആഹ് ഞാനിവടെ ആ വെറുതെ ഇരിക്കുവായിരുന്നു.
അതെനെ ഫുഡൊക്കെകഴിച്ചോ ആ ചായ കുടിക്കാനായില്ലേ ചായകുടിച്ചോ?
ചം ചായ കുടിച്ചില്ല ചായകുടിക്കാനാകുന്നു നാല് നാലെരൊക്കെയാകും. ഉം, ഉം ഫുഡകയ് ചായക്ക് സ്പെഷലൊന്നുല്ല ചായമാത്രം.
ആഹ് അതെലേ അപ്പൊ ഒന്നും ഉണ്ടാക്കലില്ലേ വൈകുന്നേരത്തോട്ടേക്ക്?
ഏയ് ഇല്ല, ഇല്ല ഇല്ല രാവിലെ രാവിലെണ്ടാക്കുന്നതേ ഉള്ളൂ വൈന്നേരം അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല.
അതെലേ?
ഉം, ഉം കഴിച്ചോ ഫുഡ്കഴിച്ചോ ഉച്ചക്ക്?
ആഹ് കയ്ച്ച്.
ഉം എന്തുവായിരുന്നു ഫുഡ്?
ഫുഡ് കറിയുംആ എന്താ മൊട്ടക്കറിയും, അച്ചാറും.
ആണോ ഓഹ്. ഉം, ഉം വേറെന്ത്‌വിശേഷം?
വേറെന്താ?
അയ്നേരത്തെക് ഹ് ഉം ചായെക്ക് സ്പെഷ്യല് വല്ലോംഉണ്ടോ?
പഴംപൊരി ഇണ്ടാക്കുന്നുണ്ട് പാച്ച്ന്റെ പെങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പഴമ്പൊരി ഉണ്ടാക്ക എല്ലാരും കൂടെ മഴക്കെല്ലേ
ആഹ് ആഹ് ആഹ് അവിടെ മഴയുണ്ടല്ലേ
ആഹ് അങ്ങോട്ടേക്കില്ലേ
ഇവിടെ ഇന്ന് ഏഹ് രാവിലെ ഒക്കെ നല്ല മഴയായിരുന്നു ഇപ്പ ച്ചി തോർന്ന് ഇപ്പ്ണ്ട് മഴണ്ട് ഇപ്പ ഇല്ല ഉം ഉം
പിന്നെ എന്താ സ്പെഷ്യലായിട്ട് ഇണ്ടാക്കാ
ഓ ഇവീടങ്ങനെ സ്പെഷലായിട്ട അങ്ങനെയൊന്നും ഇണ്ടാക്കാറില്ലാ വെല്ലപ്പോഴും കൂടെ വലിയതൂ ഉണ്ടാക്കുന്നതേ ഉള്ളൂ അങ്ങനെ സ്പെഷലെന്ന് പറയാന് ഉം നമ്മൾ സാധാരണ ഇണ്ടാക്ണതെന്നെ ഇണ്ടാക്കും
ആഹ്
ഉം പിന്നെ ചെല സമയത്ത് സ്പെഷ്യലെന്തേലും ഉണ്ടാക്കും
എന്ത ഇണ്ടാക്കല്
പ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കും
അല്ലാതെ നോൺ വെജ് ആയിട്ടൊന്നും ഉണ്ടാക്കലില്ല
നോൺ വെജ് ഉണ്ടാക്കാറുണ്ട് ബിരിയാണി ഇണ്ടാക്കും ചെല ചെലപ്പഴ് വല്ലപ്പോഴും കൂടെ ഉണ്ടാക്കും മ് പിന്നെ ഇടക്ക് മീനൊക്കെ വാങ്ങും അങ്ങനെ
അതെല്ലേ
മ് മ് മ് അവിടെ എന്തുവാണ് സ്പെഷ്യല് ഇണ്ടാക്കാറുള്ളത്
ഇവിടെ ഇങ്ങനെ യൂട്യൂബോക്കീട്ട് ചെറിയ മന്തി പരിഹാടിയും ബിരിയാണിയും ഓരോന്ന് വെച്ച് ആഹ് യൂട്യൂബോക്കീട്ട് ഓരോന്ന് ഇണ്ടാക്കും
ഉം പോറത്ത് പോയി ഫുഡൊക്കെ കഴിക്കോ?
ഓ കഴിക്കലിണ്ട് പോർത്ത്ന്ന് എവിടെ കൽപ്പറ്റേക്ക് പോകുമ്പോ കഴിക്കും. പോറത്ത് പോയാ നോൺ വെജ്ജ് മസ് റ്റാണ്.
ആണല്ലേ? ഉം ഉം ഹ് ഹ് ഹ് ഉം അത് ശരി ഏറ്റവും കൂടുതൽ ഇഷ്ടള്ള ഫുഡ് ഏതാണ്.?
മന്തി.
ന്തി.. ആഹ് എന്താണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച് എല്ലാം ഇങ്ങനെ ഇഷ് ഇഷ്ട്ടം എന്ന് പറയാനാട്ടില്ല അങ്ങനെ ടന്നുല്ല ഉം
എന്താക്ക കഴിക്കും എനിക്ക് കൂടുതല് ചോറാണ് കഴിക്കാനാണ് ഇഷ്ടം. ചോറ്
ആഹ് എനിക്കും അങ്ങനെന്നെ എടക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് കിട്ടുന്ന ഫുഡും.
ഉം ആഹ് അതെക്കെ എനിക്ക് കഴിക്കാ ഭയകരഷ് ട്ടവാ അങ്ങനെയൊക്കെ പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ട വാ ഉം
പിന്നെ വേറെ അവടെ ചിക്കനൊക്കെ കാഴിക്കാറുണ്ടോ? ചിക്കന്
ഓഹ് ഓ വാങ്ങിക്കലിണ്ട്.
ആഹ് അതെ ഉം. ഇവിടെ അങ്ങനെ വാങ്ങാറൊന്നു ഇല്ല. ഇവിടെ വല്ലപ്പോഴും കൂടി ഒക്കെ വാങ്ങുള്ളു.
അതെലെ?
ഉം...
ഇന്നലെ.
ടിവിടെ സൗണ്ടൊക്കെ കേക്കു ക്കുന്നുണ്ടല്ലോ, ടി വി വെച്ചിട്ടുണ്ടോ അവിടെ?
ആഹ്, ഇവിടെ അച്ഛൻ കാണുന്നുണ്ട്.
എവിടെ? ഓഹ് ശരി ശരി ശരി. ഉം ഉം, ഇപ്പൊൾം മഴണ്ടോ അവിടെ?
താറുന്നുണ്ട്, വല്ല്യ വെയ്ത്തില്ല.
ആണല്ലെ? ഉം ഉം ഉം.
ഇപ്പൊ രണ്ടിവസായിട്ട് ഒറങ്ങണു. ഭയങ്കര തണുപ്പും. ഓ...
ആഹ് ആ, ഇവിടെ ഇവിടെയും തണുപ്പുണ്ട്ട്ടൊ, ഇവിടെ രണ്ടൂസായിട്ട് നിർത്താതെ മഴ പെയ്യുന്നോണ്ട് നല്ല തണവാണ്.
ഉംഉം.
ആഹ് ആഹ്, പിന്നെ അങ്ങനെ... ഉം ഉം. വേറെ എന്തുവാ? വേറെ സ്പെഷ്യല് വല്ല എന്തുവാ ഉണ്ടാക്കുന്നത്? നിങ്ങള്- വേറെ സ്പെഷ്യൽ ആയിട്ട് ഫുഡ്?
സ്പെഷ്യലായിട്ട്ന്ന് വെച്ച ഇങ്ങനെയൊക്കെ തന്നെ മന്തി ബിരിയാണി.
അങ്ങനെയൊക്കെ ഇണ്ടാക്കാറുണ്ടല്ലേ?
ആഹ്. പിന്നെ കസിൻസ് എല്ലാരൊക്കെ കൂടുമ്പോ ചിക്കൻ ഗ്രില്ലിത് കഴി.
ഉം, ഉ ഉം ഉ ഉം... ആ പൊർത്തുന്ന്ന്നൊക്കെ പോയി ഫുഡ് അതെ പൊറത്തൊക്കെയന്ന് വച്ചാ നമ്മുക്ക്. പൊറത്തു പോയി കഴിക്കുമ്പഴേ നമുക്ക് വിശ്വാസൊള്ളേ ഹോട്ടലുകളിലൊക്കെ.. പോയി കഴിക്കുന്ന നല്ലത്. എല്ലാ ഹോട്ടലുകളിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല.
അതെ.
അങ്ങനെ ഞങ്ങള ങ്ങനെ പുറതൊ ന്നും പോയി കഴി കാറൊന്നില്ലട്ടൊ, അങ്ങെനെ ഒന്നും ഇല്യ. സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും.
ഇല്ലെങ്കി പുറത്തുന്ന് പോയി കഴിക്കാറില്ല. അഥവാ ഇങ്ങനെ ചില... പ്പോഴൊക്കെ കടെന്ന് മറ്റേ ഇതില്ലേ നമ്മുടെ അൽഫാമ്. അൽഫാമ് ചില ചിലപ അത് വാങ്ങും. വാങ്ങിച്ചിട്ട് വീട്ടിൽ ഇരുന്ന് കഴിക്കും എല്ലാരും കൂടിട്ട്.
അ ആഹ്, പായ്സൽ മേടിചൂലെ?
പായ്സല് മേടിക്കും. അത എപ്പോഴും ഇല്ല. വല്ലപ്പോഴും ക ഒരു കൊതി തോന്നയാണെങ്കി മാത്രം വാങ്ങിക്കും. അല്ലാതെ വാങ്ങലില്ല
പിന്നെ ബിരിയാണി ഒക്കെ കഴിക്കണ എന്നുണ്ടെങ്കി ഇവിടെ ഉണ്ടാക്കിട്ട് കഴിക്കും.
അതെലെ? പിന്നെന്താ? ഇല്ല, തൊടങ്ങിതേ ഉള്ളൂ.
തുടങ്ങിയതേള്ല്ലേ.
ആഹ്.
പയം മ്പോരി മാത്രമേ ഉണ്ടാക്കുള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കത്തില്ലേ അവിടെ. വേറെല്ലാതെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കൂ.
അല്ല ഇപ്പൊ കൊറെ പഴം കിട്ടി അപ്പൊ ഇങ്ങനല്ല. രും കൂടെ കൂടിയപ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്ന.
ആ അല്ല അല്ലാതെ വേറെ വല്ല. ക്ക ഉണ്ടാക്കും ഒന്ന് നാല് മണിക്ക്.
അല്ലാതെ വല്ലപ്പോഴൊക്കെ.
ആല്ലേ ഉംആ ഹ്
ഉം ഇവിടെ ഇവിടെ ഞങ്ങളഅങ്ങനെ വൈകിട്ട് അങ്ങനെ ചായ മാത്ര കുടിക്കുള്ളൂ. അതായത് ചിലപ്പോ എന്തായാലും വാങ്ങിച്ചൊണ്ട് വരണത് ഉണ്ടെങ്കിൽ കഴിക്കും. അല്ലെങ്കി രാവിലെ എല്ലാ. രാവിലെ ഉണ്ടാക്കുന്നന്റെ ബാക്കി വെച്ച്. ചിരിക്കഅപ്പ മോൻ സ്കൂള് കഴിഞ്. വരുമ്പോ കോളേജിൽ പോയിട്ട് വരുമ്പോ അവൻ കഴിക്കും അവനുണ്ടെങ്കി അവൻ കഴിക്കും.
അതെല്ലെ ഞങ്ങള് പിന്നെ എണ്ണക്കടികള് പുറത്ന്ന് മേടിച്ചിട്ടണ്. കൂടുതൽ ചെയീ വൈകുന്നേരം.
ആ ആ ഇവിടെ അങ്ങനെ എപ്പോഴും എണ്ണക്കടികളൊന്നും മേടിക്കാറില്ല.
ആഹ് പിന്നെ ഹേൽ.
എണ്ണക്കടികള അതെ അതെ. ശരിയാ ഇവിടെ അങ്ങനെ എപ്പോഴും മേടിക്കാറില്ലേ വല്ലപ്പോഴും കൂടെ എന്താ വല്ല. പാക്കറ്റില് വല്ലതും വാങ്ങിച്ച് വല്ല മിക്സ്ചറോ അങ്ങനെ എന്തേലും വാങ്ങിക്കും.
ആണല്ലേ ആ.
ഉംഹ് അതെപ്പോഴൊന്നും വാങ്ങിക്കത്തൊന്നുല്ല. ഉംഹ്
അപ്പോ
അപ്പ അങ്ങനെയാ.
വേറെന്താ വിശേഷം. എല്ലാരും സുഖായിട്ടിരിക്കുന്ന. എല്ലാരും സുഖായിട്ട് ഇരിക്കുന്ന വീട്ടില് ഉം ഉം അത്ശരി ഉം. കുട്ടികളോ?
മക്കൾ അങ്ങനെയിട്ട് ആരുല്ല.
ഓഹ ശരി ശരി.
ഇജിനി പറഞ്ഞതന്നെ പറിണ് ശരി.
നല്ല എല്ലാവരുടെ സൗണ്ടാക്കെ കേക്കാലോ അവിടെ. ആഹ ഏഹ. ഉം അതെ അതെ
ഇത് നടപ്പാക്കേണ്ട ഒരു പോലീസുകാരന്റെ സഹായത്തോടെയാ. എന്റെ മോന്റെ പൂക്കോഴി ജോലി പോകോവെച്. പിന്നെന്താ.
ഉം പിന്ന. പ്രത്യേകിച്ച് വിശേഷന്നുല്ല അങ്ങനെ ഇരിക്കുന്നു. കൊറച്ചു കഴിയുമ്പോ ചായ തിളപ്പിക്കണം ആഹ് ഒരാള് മോനുണ്ട്. മോൻ അവന് കോളേജിൽ പോയിരിക്കവാ. ഉം വൈകുന്നേര ആവുക ആറാറര മണിയൊക്കെ ആക ആത്ര ഏഴ് മണി ആകും ചിലപ്പോ വരുമ്പ
ആഹ എവിടെയാ
ഉം ഉം ഇവിടെ അടുത്ത തന്നെയ പിടിക്കുന്ന
ആഹ
ഉ അപ്പൊ ശരി എന്നാ കേട്ടോ ശരി
ഓക്കെ